ഹലോ
ഓ
ആന് മോളൊന്ന് ശരിയാക്കാൻ പോയതായിരുന്നു ആ ഹലോ കേക്കുന്ന മോളൊന്നും കരിഞ്ഞപ്പോഴേ വെച്ചിട്ട് പോയതായിരുന്നു ആ പോള അടുത്തൊന്ന് പോയി ഇപ്പൊ കളിക്കാന ആാക്കി കൊടുത്ത പോന്നക്ക്
ആഹ ശരി ഇവിടെതാ ഞാനും പോക വിിക്കരുന്ന അവിടെ നല്ല കളിയില അവിടെപ്പറ ഞാനിപ്പറത്തെ ഫോൺ ചെയ്ത് റോമിൽ ഇരിക്കിയ അവരവിടെ ഞാൻ ഇന്തിന വരുമ്പോഴേക്ക് ആ അതന്നെ ഞാൻ വരുമ്പോഴേൊക്കെ അവര് കളി തുടങ്ങും
ആഹ ഞാനിപ്പോ എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നോ
ആഹ
അപ്പൊ അമ്മോ ഉം എഴുതി കഴിഞ്ഞപ്പോൊ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫോണിലാന്ന് കണ്ടപ്പോ എല്ലാ താഴെ പോയിട്ടിണ്ട് കളിക്കാൻ വേണ്ടിട്ട് എല്ലാം അറിയും അറിയുംന്ന് പറഞ്ഞിട്ട് ഈ വെക്കേഷൻ അങ്ങനെ ഇരിക്കുവേ അക്ഷരങ്ങൾ അറിയുന്ന അപ്പൊ ഞാൻ നോക്കിയപ്പോ പിന്നെ മദ്രസയില്ൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൊ തുടങ്ങിയ ജസ്റ്റ് എനിക്ക് അക്ഷരം നോക്കിയപ്പോ കിട്ടുന്നില്ല ജസ്റ്റ് അറിയുന്ന അക്ഷരം പോലും ആലോച ച്ചിരിക്കാണ്
ആഹ
നാമത് ഫോണിന്റെതുകൊണ്ടൊക്കെയാണ് ഈ അ ശ്രദ്ധ വരുന്നതേ ശ്രദ്ധ കുറവൊണ്ട് എന്നിട്ട് ഞാനിപ്പോ എന്താക്കിട്ട് ഇത്യാവേഷ്യം പോലെ കൊടുത്തക്ക്
ഇവർക്ക് അറിയാം പക്ഷെ അവർക്ക് മൈ മാറി പോണത് ഈ കളിന്റെ ഉതില്ക്ക അല്ലങ്കിൽ എല്ലാ കളിക്ക അതൊണ്ട് മൈന്റന്നും പോയി പോന്ന അല്ലാണ്ട് അറിയായിട്ടൊന്നുവല്ല ഒക്കെ അവർക്ക് ശരിക്കും നമ്മള് പറഞ്ഞ് കൊടത്ത വേ മനസ്സിലാവൊര്ക്ക് പക്ഷെ ഇതാണ് സംഭവം ഈ കളിൻ്റെ
ഫ്ല ആഹ് അതെന്നെ തീരെ ശ്രദ്ധല്ല എന്തെങ്കിം പറയുമ്പോ നമ്മൾ എന്തെങ്കും പറയണ പറ അത് നോക്കോന്ന് കേൾക്കൂല ചൽപം കേൾക്കൂലന്നല്ല ആര് നമ്മളും എന്താ പറയുന്ന എനിക്ക് ശ്രദ്ധിക്കൂല എന്നിട്ട് ഞാനൊന്ന് കേട്ടില്ലല്ലോ ഞാന്ന് കേട്ടില്ലല്ലോ എടുക്കും
ആഹ്
ഒക്കെ എഴ്
ഏ എന്റെ മോളൊക്കത്തി ഉഷാറായിരുന്നു അപ്പൊ ബേകോട്ട് ആവു അപ്പൊ മടി അതായ പറഞ്ഞഈ കളീൻറ്റതിലെ ഫോണിങ്ങനെ മൈൻഡിലായി പോയതാണ് അല്ലെങ്കി
ആ അതെ നമ്മുക്കാണങ്കി എന്തെങ്കിത് പറഞ്ഞേ
ഞാൻ എഴുതുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ എന്റെ മോളത് പക്ഷെ ഇപ്പ മടിച്ചിട്ട മടി കൂടിട്ടേ തോന്നിയമാരി വേ സ്പീഡിൽ എഴുതിയ കൂടെ എങ്ങനെ കഴിച്ചിലോക്ക് കളിക്കാലോ അങ്ങനെ അങ്ങോട് കളിക്കാൻ വേണ്ടി പോയിക്കാണ് പോരാത്തേന് നാലാം ക്ലാസ്സൽ എത്തീട്ടുള്ളൂ സ്കൂൾല് ഫുള്ള് വർക്ക് കൊടുക്ക ഇവിടെന്ന് ചെയ്യ ഹോംവർക്ക് കൊടുക്ക എത്രാ
ഉം ഇവടെവള് രണ്ടാം ക്ലാസ്സിലാണ് നിങ്ങള് പറഞ്ഞ പോലെ ഹാൻഡ്ററ്റിങ് ഉള്ളതും അടിപൊളി തന്നെയാണ് പക്ഷെ എന്തോ ഒരു മടിയാണ് വായിക്കാനും ഇതാക്കാനും ഒക്കെ സി ബി എസ് ഇ കൂടെ ആവുമ്പോ ഒരുപാട് നല്ലോണം ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെയാണല്ലേ വരുന്നത്
അതെ
താങ്ങുന്നതില അപ്പഴും ബുക്സ് കാര്യങ്ങളൊക്കെണ്ട് ആ അതെ ഓള തന്നെ വായിക്കാണെ ഒക്ക് കിട്ടും സ്കൂളിൽ പോയാ നല്ലോണം കിട്ടും
ആഹ് ഞാൻന്റെ ചെറുപ്പ ഞാൻ പറഞ്ഞേ മൂന്ന് വയസായിട്ടുള്ളൂ ചെറുതിന് അപ്പൊ സി ബി എസ് ഇ ചേർ ഭർത്താലോന്ന് ഇങ്ങനെ വിചാരിക്കേനെ അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു വേണ്ട എസ് എസ് എൽ സ ഒക്ക ആവുമ്പോഴേക്ക് ഏ എന്താ പറയയാ അതിന് മാർക്ക് കുറവ് സി ബി എസ് ഇന്റെ അവർക്ക് മാർക്ക് കുറവാണ അല്ലെ ഇ നമ്മത്ര ണ്ടെങ്കിലും പഠിച്ചത് ചിലപ്പോ ഫസ്റ്റ് ആയിരിക്കുംര് പക്ഷെ അവർക്കും അങ് കുറവായിട്ട് തന്നു
ഉഫ്ഫ്യ
സ്റ്റേറ്റ് സിലബസ് ആമ്പോഴാണ് മാർക്ക് ആ ആ അങ്ങനെണ്ട് എന്റെ നാത്തൂവിന്റെ മോന് സ് ഇതേഞ്ഞു അ എനി അപ്പഴ എനിക്ക്ഓർമ്മയത് ശെരിയാണത് അപ്പൊ ഞാൻ വച്ച് വേണ്ട വെറുതെ റിസ്
നാല് വരെ പർഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്റെ വീട്ടന്നും ഇവിടന്ന് ഒരുമിച്ച് പോരാൻ പറ്റുന്ന രീതീല് ഇവിടെ ബസ്സിന്റെ സ ഏ സർവീസ് ഇണ്ട് അപ്പൊ ഇന്റെ വീട്ട്ലും നിക്കാൻ പോണ സമയത്ത് അവിട്ന്ന് പോവാ ക്ക രീതിൽ മദ്രസ അവിടെ തന്നെ കിട്ടും അപ്പാ ങ്ങനെ ഞാൻ അവളവ്ടെ ചേർത്തിയത് അപ്പൊ ഇനി വേറെ വീടൊ ഒക്ക വെച്ചിട്ട് പോകാനുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആക്കാന്നുള്ള രീതിക്ക് ചേർത്തിതാണ്
ആ നാല് കൊൽ ആ നാലല്ല അഞ്ച് വരെ പർഞ്ഞാലും കുഴപ്പല്ല ബാക്കി അങ്ങോട്ട് ആറാം ക്ലാസ്സും മുല്
അതെ വല്ല്യ ക്ലാസ്സത്ത് കൊർച്ചും കൂടെ ഐതാവോലൊ പഠിക്കാൻ ഇതുവരെ പഠിപ്പിച്ചാ എന്താറിയോ കൊർച്ച് ഹി ഇന്ത്യത്യാം അറിയാൻ പറ്റും അ നാലര സി ബിച്ച് ഇംഗ്ലീഷും ഹിന്ദിയ ഒക്കെ ഹിന്ദി ഒക്കെ കു തുടങ്ങുന്നുണ്ടല്ലോ ചെറ അതിലെ ഹിന്ദി തുൊടങ്ങല്ലോ സി ബി എസ് ഇയില്
കേരള സ്റ്റേറ്റ് സബ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതി ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്ുണ്ടാവില്ല പഠിക്കാന്
ആഹ ആഹ
പിന്നെ നി പഠിച്ച നോക്ക്
ആഹ് ഞാന ഇരുന്നാലോണ് പഠിക്കുള്ളൂ അമ്മച്ചിവാ അമ്മച്ചിവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും അപ്പ ചിലപ്പോ ഞമ്മക്ക് ചെറിയ മക്കളായതിനെക്ക കൊണ്ടേ ഓലതിനനുസരിച്ച് ഇരിക്കാനും കഴിയൂല എന്നിട്ട് ഇനിയിപ്പ ഇളെ പഠിിക്ക വിാാ ഓൺലൈൻ ടീച്ചിും കടുക്കലണ്ടായിരുന്നു അപ്പൊക്കെോ അത് വെച്ചിട്ടുള്ള അത് എടുത്ത്ുമ്പോ മ്മെ മക്കളുടെ ഭാവിയിലൊക്കെ ന ഉ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല ഉ അപ്പൊ ഞാാനത് നിർത്തി വെച്ചിട്ടാണുള്ളത് ആഹ് അട്യൂഷൻ എടുക്കലണ്ടായിരുന്നു ഞാനമ്മ
അല്ല നീ നീ മാത്രട്ട അല്ലെങ്ക
ഞാൻ വേറെ അക്കാദമിയില് അക്കാദമിൽ ജോയിൻ ആയിട്ട് ഞാാന് അഞ്ഞൂറ് തന്നിട്ടുള്ളതോ മദ്രാസിറെ അടുക്കല്േ നല്ല വിവേസിക്ക് കാര്യങ്ങളൊക്കെ എടുക്കും ഉ ആ അപ്പൊ അപ്പൊ അതെല്ലാംപ്പ നിർത്തി വെച്ചിട്ടാണുള്ളത് ഇവരെ പഠിപ്പിക്കണം വിചാരിച്ചിട്ടൊന്നാ മതി എന്നാ ത തന്നെ ടൈമുണ്ടോ മറ്റോല പിന്നാല എങ്ങനെ നടക്ക നടക്കാനും നമ്മളെ പണി തീരുമ്പോ തന്നെ വൈകുന്നേരവും
എനിട്ട ഞാൻ ഇപ്പ വരാട്ടോ എന്റെ മക്കളന്ന് മക്കള ഒന്നും ഇതാക്കിയില്ലെങ്കിൽ ഒരു ഞാാനന്ന ഇപ്പോൊ പറഞ്ഞിട്ട് വപ്പ വരാ ഒരു മിനിറ്റ്
ആഹ ഓക്കെ പ്പൊ എന്താണ് നൂര് കുസൃതി കാണിക്കുന്നുണ്ടാവൂലേ ഓക്കെ
ഉ
ഹലോ
ആഹ
കൊറച്ച് സമയയില്ലേ അതെന്താ അറിയോ വികൃതി കാട്ടിയില്ല അവ ഞാൻ ശദ് ശന്റെ ചെറിയ തോക്ക് ഉണ്ടായിരുന്നു നക്ക് നമ്മളക്യാപ് പൊ അത് കൊറ ആയി വങ്ങടു കൊറയായി തുരുമ്പിച്ചുണ്ടേ അപ്പൊ ഞാൻ ഏതാലും കട്ടാളം വെക്ക അപ്പൊ ഇവന ഉണ്ടാക്കി അറിയുന്നത് അ കട്ടിന്റെ അടിൽ നിന്ന് കേട്ട് കിട്ടിയിട്ട് മൂപ്പര അത എടുത്ത് കളിച്ച് മൂത്ര ഒഴിക്കാൻ ബാത്റൂമിൽ പോയപ്പോ അത് ക്ലോസ് ഇ അപ്പ ക്ക് ഇ
ആഹ അതെ
പറഞ്ഞ പ പിണങ്ങിരരുന്നു അപ്പൊ ഞാ ചെറിയരു അൻപത് രൂപ ഉ
ആഹ
ബുക്ക് വാങ്ങി അത് നമ്മളെ തീപ്പെ അത്ങ്ങനെ ഇട്ടിട്ട് അതിനൊന്ന് പൊട്ടിക്കുന്നു നല്ലൊരു തൊക്ക് കണ്ടാ തന്നെ നമ്മ സിനിമയിലൊക്കെ ഉള്ള പോലത്തെരു ലുക്ക് ഉള്ള തോക്ക്
പക്ഷെ അത് പൊട്ടിക്കലും
ചേട്ടാ
പോ ഏട്ടനാ
ആഹ് ഓലെന്തേം കാണിക്കുന്നതേ ഓലെന്തേം കാണിക്കുന്നത് നോക്കി നട് ക്കാണെ തഴെള്ളവരെ അതുപോലെ പഠിക്കേം ചെയ്യും
വാങ്ങിയോൻക്ക് അത് കൊടുക്കില്ല ഓന് അവിടെ പൊട്ടി ഞാന അയിന്റെ ഒച്ചങ്ങോട്ട് കേൾക്കുന്നേ ഇതൊ ഏൽപ്പിച്ച് വന്നാ ഞാന് ഇപ്പൊ ഞാൻ അവിടെ പോയപ്പോഴാണ് എട്ത്ത് എന്ത അപ്പ ആവും ഒൻപത് മണി ഇപ്പാവും എത്ര പെട്ടെന്ന് അറിയ ആവല്ണ്ടോ എന്താറിയോ രണ്ടാൾക്കും കൊറച്ച് കയ്യുമ്പോഴേക്ക് ഇങ്ങനെ ഒറക്കം വരൂ അപ്പൊ ഹോം വർക്കുല്ല ഒന്നുല്ല മോൾക്കാണെങ്കിൽ ഡയറി എഴുതണം ന്യൂസ് ഡയറി അഞ്ച് വരിയെങ്കിൽ അഞ്ച് സെന്റൻസെങ്കിലും വേണംന്നാ ഡയറിയില് ഉൾപ്പെടുത്തണം അതുപോലെ ന്യൂസ് അഞ്ച് ന്യൂസ് വേണം ഡെയിലി അപ്പൊ ഞാൻ മീറ്റിങ്ങിന് പോയപ്പം മീറ്റിങ്ങിൽ പോയപ്പോ സാറോട് പറഞ്ഞു സാറെ അഞ്ച് ന്യൂസെന്നെ വേണോ ഒരു മൂന്ന് ണ്ണൊക്കെ പോരെ അപ്പ സാറ് പറഞ്ഞ് പോരാ പോര പ അഞ്ചെണ്ണം വേണം ഇഞ്ഞ് പോട്ടെ ങ്ങള് പറഞ്ഞേ വക്കം ഒര് ഒന്ന് കൊറച്ചെരാ നാലെണ്ണം ന്തായാലും വേണംന്ന്
നമ്മൾച്ച മുന്നേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിണ്ട് മുന്നേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ ഡയറി വാർത്തൊക്കെ എഴുതാൻ പറയുന്നൊരു പിന്നെ ആ ടീച്ചർ ഉണ്ടായിരുന്നു ഉം എന്നിട്ട് എന്നും അടിയാ ന്നിട്ട് എന്താറിയൊ ഡയറിയെഴുതുമ്പ എന്നും പറയാ ഞാൻ രാവിലെ എ ണീറ്റു ആഹ് അല്ലല്ലേ അന്നക്കോക്കി എന്ന
കുളിച്ചു
ആഹ് ആഹ് ഇതന്നെ ഡൈലി എന്നു തന്നെ എഴ്തു രാവിലെ എീറ്റു പല്ലേച്ചു ചായ കുടിച്ചുതന്നെഴുതൂട്ടോ അപ്പോരീസം ടീച്ചറ് ഞങ്ങളെട്ത്ത് പറഞ്ഞു ഇതന്ന ഡൈലി ഇതന്നെ ഇതന്നല്ലേ ഇതല്ലെ എന്താണ് കണ്ടെന്റ് എന്താ അന്ന് എന്തെങ്കിലും പ്രത്യേകം ഇനിയിപ്പോ ഇങ്ങളെ അങ്കിള് വന്നിട്ടുണ്ടോ അതാണെങ്കി അ ങ്ങനെഴ്താ ഏ പ്രത്യേകം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുല്ലോ ആ ദിവസ്സത്തില് അത് പ്രത്യേകം ആ ഒരു വാ ക്ക് ആ ഒരു വേഡ്സ് മാത്രം എഴ്ത ഉം
ആ അതാ ഞാന് ഞങ്ങള്ൾ പഠിക്കുമ്പ അ ഡെയിലി ഈപറ ചായുട്ച്ചതും പല്ലേച്ചതും ബാത്റൂം പോയതും എന്ത് കാര്യള്ളെ
ഉ അതെ ന്നെയാണേ അപ്പൊ അന്ന് ഒരു ടീച്ചർ അങ്ങനെ ഉണ്ടായിരുന്നുന്ന് പറയാ ന്നിട്ട് ദേഷ്യായിരുന്നു എന്നും ഇതെഴ്തെണ്ടേന്ന് ചാരി
മോൾക്ക് ഒന്നാംക്ലാസ് മുതൽ ഡയറി അപ്പൊ അന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചി ടീച്ചറെ എന്നും ഇപ്പൊന്തങ്കിലും വിഷയം കിട്ടാ സ്പെഷ്യലായിട്ട് ഇന്നെന്താ സംഭവിച്ചത്
ആ ആ അതാണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാ കൊടുക്കേണ്ടത് എന്നും അറിയൂലെ ഇത് ബടെ എന്നെ എന്തെിങ്കിലും എഴുതണ്ടേ വിചാരിച്ച്ക്കാണ്ട് രാവിലെ എണീറ്റ് പല്ല് തേച് രാവിലെ ഫസ്റ്റ് പിരീഡ് ടീച്ചറ് ആയിരിക്കും അത് കാട്ടി കൊടുക്ക ഇല്ലെങ്കി അടി കിട്ടും അന്ന് ഇപ്പ ഞാനതല്ലേ ഇപ്പ അത് കേൾക്കലില്ലട്ടോ ഇപ്പം മൂ ഒന്നും കേക്കലില്ല ഇപ്പ വെക്കാ ഇവര്ക് ഇണ്ട്ന്ന റിഞ്ഞപ്പോ ഞാന് അതൊന്ന് ഓർ
നോക്കില്ല വേറെ ഒന്നും അല്ല എവിടെ
എന്തേയ്നു
യൂസെയ്യലൊക്കെ
ആ അതെ ഇന്നാ ശരിട്ടോ വിളിക്കട്ടോ
ആഹ് അയ്ക്കോ
ആ കേട്ട ശരി ആ ശരി